ഹലോ ആഹ് ഗുഡ് മോർണിംഗ് എവിടേനി ഇത്രയും ദിവസം ഭയങ്കര തിരക്കേഞ്ഞല്ലോ
ആഹ് അത് ഇന്നലെ അല്ല ഇന്നലെ ചെറിയൊരുതി കൂടങ്ങ് പോയി അവിടെ ഹസ്ന്റ്ന് സുഖല്ലായിട്ട് അങ്ങനെ പോയി ഇതായി മിനിഞ്ഞാന്ന് കാര്യം കക്കാവും കാര്യങ്ങളൊക്കെ ഇണ്ടേന്നു
അങ്ങനെ
ഉം
ആഹ് എന്തേ ഹസ്ബന്റിന് എന്ത പറ്റിയെ ബനിനെന്ത്‌ പനിയോ ഓ ആഹ് ആഹ് ആഹ് പ്പൊ ഓക്കെയായില്ലേ
ഉം ഉം
ഓഹ്
ഓക്കെ ഇന്ന് പോയി കടേ പോയി
ഉം ഇപ്പ പല്ലുവേദനയൊക്കെ കേട്ടീനല്യോ പല്ലുവേദന സുഖായോ
ഇപ്പ അടച്ചിട്ടുണ്ട് റൂട്ട്കനാല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് ഒന്ന് കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പന്ത്രണ്ടരക്ക് ഉം ഉം റൂ പന്ത്രണ്ടരക്ക് ചെല്ല പറഞ്ഞേക്കണു
അയ് ശരി
ഉം
പിന്നെ ആ ഒന്നുനി ആഹ് ഏടെ മേലെ വരിയാ മേലെ വരിയേലക്കോട്ട്ത്തോ
കോട്ട്ത്തെ രൺ ഒരു ഭാഗത്തെ മേലേം താഴെം ണ്ട് രണ്ടു ഭാഗംണ്ട്
രണ്ടു
ഉം അത് എന്താച്ചാല് മേലെ അതേമാതിരി കൊറച്ച് നീരുണ്ട് അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല റഞ്ങ്ങാണ്ട് കഴിഞ്ഞ ബുധനാഴ്ച പോയിനതേ അപ്പൊ ഇന്ന് ഇന്നും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഇടണണ്ട് ഉം പിന്നെ ഇഞൊരു പൊത്തിറക്കാനും ണ്ട് അത് കഴിഞ്ഞിട്ട്
അല്ല അപ്പൊ ഈ നീര് പോവാനുള്ള മരുന്ന് കുടിച്ചിട്ടല്ലേമ്മള്
അതല്ല അത് ഒരു ഗുളിക അതിന് തിന്നാൻ നിർദേശിച്ചിന്
ആഹ്
പിന്നെതൈങ്ങാണ്ട് പിന്നെന്തോ മര് തിന്നൊക്കെ ഇങ്ങനെ ദാക്കാൻ നല്ല അന്ന് ചെയ്തപ്പം അങ്ങനെ ചെയ്‌ കാട്ടണ്ടന്നു മരുന്നു കുത്തി വെക്കണ്ടാനു എന്നിട്ടത് രണ്ടിസെക്കരു ഒരു കഴ്‌പ്പും മായിരിങ്ങനെ മ്മക്ക്‌ വായിലിണ്ടേരുന്നു ഒരു കയ് പ്പവളങ്ങനെ ഇടക്ക് വര അപ്പ അതിന് നീര് പോവാള്ളതാണോ എന്തോറിയില്ല പക്ഷെ ഇന്ന് ചെറിയൊരു വേദനക്കെ കാണണണ്ട് ഇനിപ്പൊ എന്താവോന്നറിയില്ല
അഹ് അതേയൊ
ആ പോയോകട്ടെ അവര് പന്ത്രണ്ടരക്ക് ചെല്ലാമ്പറഞ്ഞതല്ലേ
ഉം ഏതായാലും പറഞ്ഞാണ്ടി വേദന ണ്ടെങ്കില് വേദന ഉണ്ട്ന്ന്ന്നെ പറഞ്ഞാണ്ടി ആഹ് നല്ല പഴുപ്പും നീരുണ്ട്
ഉം സൂചി വച്ചക്കെ രണ്ടുഭാഗത്തൊ ക്കെ വെച്ചക്കെ ചെയ്തയാണ് ന്നിട്ടും നല്ല വേദന ഞാപറഞ് വേദന ഉണ്ട്റഞ്ഞു ആന്നൊക്കെ പറ പറയണം എന്താ കാട്ട്ണറിയി ല്ല ഇനിപ്പോ നാളെ ഇമ്മാനേം കൊണ്ട് പോണം ഹോസ്പിറ്റലില് കണ്ണിന്റെ ഇത് അമഞ്ചേരിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല ഓപ്പറേഷൻ ആദ്യം കഴിഞ്ഞിന്നത് പിന്നെ എന്തോ ബാധിച്ചിട്ടിണ്ട് തിമിരം മാതിരി ബാധിച്ചിട്ടുണ്ട്ന്ന് പറഞ്ഞിങ്ങാണ്ട് ലൈ റ്റടിച്ച്ന്ന പരിപാടിയാണ് ഉം ഇന്നലെക്ഷീണം കാര്യക്കായി നീച്ചുമ്പോത്തിന് വീ കറങ്ങാണ്ട് വീണ് പോവു കന്നൊക്കെ പറഞ്ഞാണ്ട് എന്താ വിളിച്ചിന്നു ഫോണ് നിർത്താൻ വിളിച്ചെയ ന്നിട്ട് ഞാൻ വിളിച്ചപ്പളാണ് പറഞ്ഞത് മ് എന്നിട്ട് പിന്നെ ചെ ആങ്ങള വന്ന് കൊണ്ടേയ്ക്ക്ണ് മ്മാനെ ഇനിയിപ്പ എന്തൊക്കെയണാവോ മ് ഇനിപ്പന്തക്കയാറിയില്ല എടയ്ക്കടക്കുണ്ട് ഈ പ്രഷറ് കുറയ ഷുഗർ കുറയ ഷുഗർ പറ്റെ കൊറഞ്ഞങ്ങാട്
ആഹ് ആഹ്
അങ്ങനെക്കെ ആവണ്ട് ഒറ്റക്കുല്ലേ
പല്ല് വേദന ക്ക്‌ ഇങ്ങള് ഹോം റമഡി ഒന്നും ചെയ്യലില്ല
ഇതയ്ന് ചെയ്തിട്ട് ഇതയ്ന് ചെയ്തിട്ട് കാര്യല്ല നല്ലോണ്ണം പൊത്ത്ണ്ട് അപ്പൊ അതട ഇതന്നെ ആക്ക് ചെയ്യണം നല്ലോണം പൊയ്ക്ണ് കാരണം ഞാ കരുതീന് ആഹ് അങ്ങനെ ഞാനും ചെയ്യല്ണ്ട്. അത്ണ്ട് വേദന വേദന തന്നെ ആ അങ്ങനെക്കെ ചെയ്യാം ഉപ്പ് അല്ലെങ്കിൽ നീരുണ്ടെങ്കിഉപ്പ് ഇട്ടങ്ങാണ്ട് ചൂടുള്ള ഉപ്പ്ട്ട്ക്കാണ്ട് അങ്ങനെ ചെയ് പെ ഇതെന്താന്ന് വെച്ചാല് വേദന അപ്പൊ ചെറിയൊരു വീക്കം വരി മാത്രണ്ടായിരുന്നൊള്ളൂ ഇതിന്റെടെ പല്ലിന്റെ ഞാൻ പർഞ്‌ലെ മേലബാത്ത് അപ്പൊ ഞാന അത് പർഞ്ഞു പക്ഷെ ഈ പൊത്ത് വലിയതയ് ചെൽപ്പൊ ഞാ കര്തി പറിച്ചിണ്ടരോ പറയൊ അതാ ടോപ്പ്ടാൻ കരുതിയത് പൊത്തൊക്കട്ച്ങ്ങാണ്ട് ഉം നല്ലൊരു പൊത്തുണ്ട് ഉം ഉം എന്ന് വച്ച് ഇതിനു മുമ്പ് ഞാന് മേല ത്തത് ഒന്ന് പൊത്തട്ച്ചാണ് പക്ഷെ അത് താൽക്കാലികം ഏനി തോന്ന്ണ് ണ്ട് അത്പ്പൊ പൊയ്ക്ക്ണ്. ന്നട്ട് അത് വ അതും കൊർച്ച് വ വലുതയ്ക്ക്ണേ പൊത്തട്ച്ചതല്ലേ
ഉം അയിന് വേദന ഉണ്ടോ അയിന് വേധനഉണ്ടാവുലല്ലോ പിന്നെ അതെയൊ
ആഹ് ച്ച് തോന്ന ണ് ഓല് ഈ ചെറിയ ഓട്ടല്ലെത് ഓല് ക്ലിയറാക്കിങാണ്ട് വൽതാക്കല്ലേ
ആഹ് പിന്നെ അയ്ൻ്റെ ഉള്ള് ഭക്ഷണൊക്കെ ഇങ്ങനെ
ആവും കുടുങ്ങും പക്ഷെ ഞമ്മക്ക് അത് ഇതാക്കാനും കയ്യൂല ഇത് തേക്കുമ്പൊളത് അങ് ഇതാവൂല്ല ഉള്ള്
ഉം ഉം ഇൻക്ക്യുണ്ട് രണ്ട് പൊത്ത് പക്ഷെ ആ അടക്കാൻ കഴിയൂല്ല എന്റേതു ഒരു ഭാഗം പൊട്ടിന്ന് രണ്ടിൻ്റിം
അതന്നെ അവസ്ഥ ആ എന്റെ അതന്നെ ഒരു ഭാഗം കഴിഞ്ഞ്ക്ക്ണ്
ഉം അപ്പൊ ഇട്ത്ത് ഒഴിവാക്കന്നെ വേണം ഇന്റെ എട്ത്ത് ഒയ് വാകണംന്നർഞ്ഞേ ഉം ഇന്നോട് ആ ഡോക്ട് കണ്ടപ്പന്നെ പർഞ്ഞ് ഇങ്ങള് കൊറേ ഹോം റെമഡീസ് നോ ക്കി നിന്ന്ണ്ടാവും അല്ലാനാ ഈ പല്ല് ഈ അവസ്ഥ ആവൂലാർഞ് കാരണം നമ്മള് വേഗാതല്ലേ ആശുപത്രീക്ക് കൊണ്ടോ നമ്മൾ നമ്മളേതായത് നോക്കുവല്ലോ
ഉം ഉം
ഇന്റെ വല്ലിയമ്മയൊക്ക പറയലേനി നീര്ണ്ടാകുമ്പൊ ഉപ്പ് കല്ല് കട്ച്ചു പിടിച്ചാ മതി തുണിയിലാക്കിയാണ്ട് കടിച്ച ആ അങ്ങനെ പിന്നെ ഇയാള് ഉം
പൊത്ത് നല്ലോണം ഉണ്ടായത് കൊണ്ട് നമ്മള് അയ്ന് ചെയ്തിട്ടില്ലെങ്കി നമുക്ക് എട്ക്കട്ക്ക് ഈ പല്ല് വേദന ഇണ്ടാവും ഒറപ്പാ
ഇ ഈ നീ കൂളിയൊക്കെ നേരം വൈകിട്ടാണ് ഇങ്ങനെ ഇണ്ടാണ് ഇൻക്ക് ഒക്കെ അങ്ങനെ ട്ടോ നീര് എർങ്ങ്ണേ വൈകുന്നേരം ആവും ചെൽപ്പൊ പണിയൊക്കെ കഴിഞ് കുളിക്ക്യാന്
ഞാന് ഏകദേശം എന്നും ഉച്ചക ആ സമയത്തന്നെ കുളിച്ചല് അല്ലാ നേരത്തൊന്നുല്ല പന്ത്രണ്ടര ഒര് ഒന്നൊര മണി ആ നേരത്തെ മിക്കവാറും കുളി ഇനിപ്പ നാളെപ്പ എന്ത് ചെയ്യുംന്ന അറിയില്ലേ ഉം നാളെ എട്ട് മണിയാവുമ്പ ഇവട്ന്ന് പോണം അപ്പോത്ത്ന് ഒരു ചോറും കറിം എല്ലാം റെഡിയാ കുളിം
ആഹ് ഉം കുളിച്ച പാടന്നെ ഞാൻ പറയലോ പല്ല് വേദന ഉള്ള ആൾക്കാർ ഇങ്ങനെ യാത്ര പോവാണെങ്കി ഒന്നേങ്കി കുളിച്ചിട്ട് പോവാത് പോവരുത് ഞാന് ഞാൻ ഇപ്പ അങ്ങനെ ആക്കല ആഹ് ഞാൻ ഇപ്പൊ ഇ പ്പൊ നോക്കിയാൽ ഞാൻ അങ്ങനെ ചെയ്ത് എങ്ങനെ യാത്ര പോകവാണെങ്കിൽ അല്ലെങ്കിൽ ആ മേലെയ്കി പോവാ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പളാണ് പോണെങ്കിൽ നേരത്തെ കുൾച്ച്
ഉം ഇത് എട്ടണിക്ക് പോണേ പിന്നെ ഈ മുടി ന മുടി നഞ്ഞങ്ങാണ്ട് നമ്മളാ മു കെട്ട്യാ മഫ്തന്റെ ഉള്ളിലായി പോകല്ലേ
ആഹ് ആഹ് തട്ടക്കുടുമ്പോ നല്ലോ ആഹ് അതാവും മേല് കഴിക്കാ മതിയല്ലോ വന്ന്ട്ട് ളിച്ചാൽതി ഹോസ്പിറ്റല്ക്കൊക്കെ ആവുമ്പോ എന്താലും വന്നാ കുളിക്കേണ്ടി വെരും അപ്പ അങ്ങനെ കാട്ട്യാ മതി
ത എന്തകെ അറീല്ല രാവിലെ എട്ടണി ആവുമ്പോത്തിന് അറിമ്പളേ നോക്കട്ടെ രണ്ട് ബസ്സന് കേറും മാണം ഇഭട്ന്ന് രണ്ട് രണ്ട്
ഇപ്പത്തെ കാലാവസ്ഥനോടാണ് പല്ല് വേദനങ്ങട്ട് ഒയിഞ്ഞ് പോവാത് എല്ലാർക്കുംണ്ട് പാറി നോൽക്ക് മുയുവണ്ട് ഇന്നലെ മഴണ്ടായിനി അ അത്ര കുറച്ചള്ളൂ ഇന്ന് രാവിലിം ചെറുതായിട്ടോളൂ പക്ഷെ ആഹ് ചെലോട്ത്തൊകെ നല്ല ഇടിമഴൊക്കെ ഇണ്ടാറ്ന്ന് ഇന്റെ സിസ്റ്ററിൻ്റെ ആട്ടൊക്കെ നല്ല അടിമഴിം ഇണ്ടാറ്ഞ്ഞ്
ഇവടിം കാറ്റും മഴി ഇടിയോകെ യിണ്ടെന്നു
നല്ല വെയിലേനി പെട്ടെന്നാട് മഴയ്ത് ന്നറിണ്ടോള്
ഉം അതന്നെ പൊ വിസ്വച്ചാൻ പറ്റൂലേ നമ്മള് കൊട എപ്പളും കര്തണം പോറ്ത്തറങ്ങാണെങ്കി ഇൻ ഇന്നലെ നല്ലേ ഇടി മഴി കാറ്റ ആഹ് കൊറിയറിലൊരു എന്താ വാട്ടർ ബോട്ടല് ഇതാക്കിന് അത് വന്ന ടൈമും ആഹ് മഴയത്ത്
ഉം
അഞ്ച് മണിയാ നേര്ത്ത് ഇടി മയി അങ്ങനെ ഉം ഉം
ആഹ് ടിലെ മിന്നലടിച്ചാണ്ട് നാല് കുട്ട്യാള്
ആഹ്
കാ ചെക്കന്മാര് മരിച്ചത് വ്യൂ പോയിന്റ് കാണാം പോയണ്ട്
എന്താ ചെയ്യ്ണല്ലേ.
ആഹ് ഓരോരോ അപകടങ്ങള് ഇണ്ടാണ്
അതെന്നെ പടച്ചോന് ഓരോര്ത്തരക്കാർക്ക് കണക്കാക്കാ പറഞ്ഞാ അവിടെ എത്തിപ്പെടാണ് പറഞ്ഞിട്ട് കാര്യല്ല. ഞമ്മത് ഇപ്പ എന്താ ഞമ്മക്ക് അറീല്ലല്ലോ.
മരണം എവിടുന്നാന്ന് കണക്കാക്ക നമ്മക്കറിയില്ല ഉം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഇടി ഈ മിന്നലൊക്കെ ഇണ്ടകുമ്പോ തോറസ്സായ ആഹ് തോറസ്സായ സ്ഥലത്ത് നിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം.
ഉം പിന്നെ ഈ മരത്തിന്റെ ഇതിന്റെ ച്ചോട്ടില് നിക്കര്ത്.
ആഹ് ഒഴിഞ്ഞ മരാണെങ്കി വേറെവിടെന്നും ഇല്ലെങ്കി അയിന്റെ ചോട്ട് നിക്കര്ത്. കുന്നിന്റെ മോളള് ഇത് വ്യൂ പോയിന്റ് കാണാം പോയതല്ലേ മക്കള്.
ഉം.
കാര്ണായി അതന്നെ ഉം.
പറഞ്ഞിട്ട് കര്യല്ല ഓരോ പാവം ഇമ്മാക്കും ഇവല്ക്ക്ല്ലേ ഓർക്ക്തായി നഷ്ടായി ഇത്രയും മക്കളെ ഇങ്ങനെതായിങ്ങാണ്ടെ എന്തെല്ലാം പ്രതീക്ഷയോടെക്കപ്പ അയിറ്റു പോയതോല് തിരിച്ചു പിന്നെ എത്ത്ണത് ഈ മയ്യത്തായിങ്ങാണ്ടല്ലേ. ഒരാക്കും സഹിക്കാൻ കഴിയൊന്നുല്ല അത്.
ഇല്ല അതന്നെ. ചോറ് ആഹ് ചോറ് വെന്ത്ണ് കറീണ്ട്. പരിപ്പാണ് കറി അത് ആഹ് കുക്കറിൽ വെച്ച്ണ്. അപ്പം മോള് ഓഫാക്കി വെച്ച്ണ്. ഇനി അത് തേങ്ങ അരക്കണം ഓ അത് വെ ആഹ് ഇന്ന് പുട്ടാ ഉണ്ടാക്കിയന് പുട്ടും പഴവാര്ന്ന് അതൊക്കെ കയിഞ്ഞ് അതാംമ്പോ വേ കഴിയല്ലോ പുട്ടാവുമ്പോ അതന്നെ ഇപ്പിള്ളത് ആ ഒരു പുട്ട് പുട്ടിന്റെ കഷണം തിന്നത് എന്റെ പൊത്തിന്റെ ഉള്ളിലൊണ്ട്. അത് തോണ്ടി കുത്തി എന്റെ മോള് പറയിണ്ട്. ഇതെന്താ നിങ്ങള് നാവോണ്ട് കളിച്ചണത് പക്ഷേ അത് ഇങ്ങോട്ട് കിട്ടണ്ടേ.
ക്കൊരു സഞ്ചാരീക്കരം എന്തെങ്കിലും അവ്ടണ്ടെങ്കില് ഇപ്പീ പൊത്തടച്ചിട്ടന്നെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് നാവോണ്ട് ഇങ്ങനെ അയിമേ തൊടാൻ തോന്നാണ്.
ആഹ് അതന്നെ. ഇത് പല്ല് തേച്ചിട്ടും പോണില്ലേ അയാദ്യോ വല്യോട്ടെ ആഹ് കുൽക്കൂഞ്ഞൊക്കെ ചെയ്ത് ഭയങ്കര എടങ്ങാറല്ലേ ഈ പല്ല് വേദന പല്ല് പൊത്ത് ന്നൊക്കെ അറിയണെ ഞാന് ഒര് ഒരു ഫുഡ് കഴിക്കാൻ മരിയാതിക്ക് കഴിയൂല
അല്ലേ ഒരാൾ കാണാത്ത വേദന ചെവി വേദന പല്ല് വേദന അതെന്ത് വേദനാണ് ഉം ആർക്കു അതെന്തന്നോ അനുഭവിച്ചണോർക്ക് മനസിലാവുള്ളു അയിന്റെ വേദന എത്ര ഉണ്ടന്നല്ലേ അല്ലാത ഇൻക്കറില്ല ഏ പല്ല് വേദനല്ലേ എറങ്ങാണ്ട് ഉം.
നല്ല വേദന സംഭവം ഞാൻ ഇൻക്കേസ് അ സത്യം പറയാണെ ഒരു കല്ല്യാണത്തിന് ഒരു ഇങ്ങനെ ഫങ്ഷൻസിന് പോയാല് ഫുഡൈയിക്കണ പേടിയാ കാർണത് കുടുങ്ങിയ പിന്നെ ഈ പറഞ്ഞതിന് ഭയങ്കര എടങ്ങേറാ. ആഹ് ഇന്റെ രണ്ട് ഭാ ത്തുണ്ടേ.
ഉം ഇത് മേലേം താഴേം ഒരു ഭാഗത്തന്നെയാണ്.
ഒരു ഭാഗത്തുള്ള പല്ല് കറ്ത്ത്ണ് എന്നിട്ട് അത് കാണിച്ച പ്പ ആ ഡോക്റ്റ് പറഞ്ഞ് നിങ്ങള് നിങ്ങളെ വീട്ടിന്ന് ആഹ് എന്തേനി അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ചെയ്ത് ആ പല്ലട് കേടട്ത്ത് ആദ്യന്നെ ഹോസ്പിറ്റൽക്ക് വന്നിണെങ്കി ഇങ്ങനാവുല്ലേനി പറഞ്ഞ് ഒരുഭാഗം പൊട്ടി.
ആഹ് ഞമ്മള് അതൊന്നും ശ്രദ്ധിച്ചൂല, വലുതാവുമ്പോളല്ലേ നമ്മളും നോക്കുള്ളൂ.
ഉം അതനെ
ഉം നമ്മള കൊണ്ട് കയ്യൂലാന്ന് കാണുമ്പോ നമ്മള് പിന്നെ പോവും എന്തപ്പോ ഇനി സഹിച്ചാനാകൂല എടക്ക് എടക്ക് വരൂലോന്ന് കരുതിട്ടാ ഞാന് പോയത് അല്ലേ പോകുന്നില്ല എട ഉം പിന്നെന്തൊ
എനിക്കും കാണിക്കണം ഓലക്ക അപ്പുറത്ത്ണ്ട് കാണിക്കണം ആ പരിചയപെട്ടപ്പ ആഹ് പോയിന് പറിക്കണംന്നുണ്ട് പറിച്ചാല് ബാക്കിയുള്ള അല്ലേല് കേട് വന്ന പല് നമ്മള് വേഗം ഒഴിവാ ക്കെ അല്ലെങ്കി അയിന്റേതായ എന്താ ചെയ്തില്ലെങ്കി മറ്റേനുണ്ടാവും പോലും ആഹ് ബാധിച്ചു ഹാ എന്നോട് പറഞ്ഞീറ്റൊ നിങ്ങളീ പല ആദ്യം ഒരു പല്ലെടുക്കാനാ പോയിന് ആ പല്ലെടുത്തപ്പം അയിന് നേരെ മേൾലൊള്ള പല്ലാണ് ഞാനീ പറഞ്ഞ കേടന്നെ അപ്പന്നെ പറയാ ഇത് എട് ഒന്നെങ്കി ഇത് എടുക്കേണ്ടി വെരും അടക്കാൻ എന്താലും പറ്റൂല്ല ആ എടുക്കാണെങ്കിയന്ന വേഗെടുക്കണം അല്ലെങ്കില്
മം
ബാക്കിള്ളതിനൊക്കെ ഉണ്ടാവും പറഞ്ഞിനി-
ഇനിയിപ്പൊ എന്റെ ചെറിയൊരു കേടുണ്ടായിരുന്നു അതിന്റെ പുത്തിറക്കാൻനടക്കണം അല്ലെങ്കിൽ പിന്നെ- ചെറിയ ചെറുതുള്ളുയിരുന്നു പക്ഷേത് അടച്ചിട്ടില്ലാന്നുണ്ടെങ്കില് പിന്നീട് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു അപ്പൊ അതും ചെയ്യണം ഇത് കഴിഞ്ഞിട്ട്
കണക്കെത്രയാണ് റേറ്റ് എത്രയാണോ അല്ലേ
അടക്കൻ ഇപ്പണ്ട് എൻറെ കൈയിൽനിന്ന് അന്ന് ഇരുന്നൂറ്റിയൻപത്ന്നാ തോന്ന്നേ വാങ്ങിയത് എരുന്നൂറ്റി അമ്പതൊ അഞ്ഞൂറോ വച്ച് ഓർമ്മയില്ല
ആഹ് അത്പോലെത്തെക്കെ ചെറിയ പൊത്തല്ലേ
ഉം നോക്കാം രണ്ടെണ്ണം അടച്ചേ ഇപ്പം എന്താവും എന്ന് എനിക്ക് അറിയില്ല ഈ റൂട്ട്ക്കനാൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒന്നിന് ടോപ്പിടാന് ടോപ്പിടാന്
വേറെ പല്ല് വെക്കുന്നതിനോ ഇന്റെപ്പ അതാ പറയുന്ന എന്റെ ഓഴിവാക്കേണ്ടി വരോ- പല്ല് അവിടുന്ന് ഒഴിവാക്കേണ്ടിരും ആ കാരണം- കാണണോടത്തുള്ള പല്ല് തന്നെയാണ് അപ്പൊ അത് പറിച്ച് ഒഴിവാക്കിയാൽ മുഖം ചപ്പും-
ഉം അത് ശരിയ കോട്ടത്തെ പല്ലൊക്കെതാവും അല്ലേ വേഗം നമ്മളെ മുഖണ്ട് പറ്റോട്ടും
ഒട്ടും അപ്പൊ എന്തായാലും വെക്കേണ്ടി വരും അപ്പൊ അത് പല റേറ്റുകള ഉണ്ട്ല്ല പക്ഷേ മുനിക്കെ ആമ്പോൾ നമ്മുടെ പല്ല് ന്റെ കളർ തന്നെ വേണല്ലോ ചിലപ്പൊ ഇനി ഇപ്പറത്തെത് പറിച്ചെടുക്കേണ്ടി വരും ആ അതുണ്ട്
ഒരു പല്ല് വെക്കണോങ്കി ചിലപ്പോ രണ്ടെണ്ണം പോകും ഒന്നും കൂടെ പറിക്കേണ്ടി വര്വോ അറിയില്ല ഒക്കെ അനുഭവിക്യാ
എന്താ അറിയില്ല എന്തൊക്കെയാണെന്ന് റേറ്റ് ഒക്കെ കൂടാണ് നമ്മളെ പോലെ സാധാരണക്കാർക്കൊന്നും കഴിയൂല പല്ല് വക്കലും ആഹ്
ഈ പെണ്ണിന്റെക്കെ എന്താകുന്നു അറിയില്ല എല്ലാ പല്ലും ദൈ കൊണ് പുയിപ്പല്ല് മാരി കട്ടലോ നാലേ വയസ്
നാലു വയസ്സ് ആഹ് ആവണേള്ളൂ ക്വാർട്ടറിലെ പറിഞ്ഞു പോരുല്ലല്ലോ